നിസ്കാരം
സുഖം
ഹലോ
അ അ കേൾക്കുന്നുണ്ട്
സുഖം സുഖമായിട്ട് പോകുന്നു എന്താണ് നിങ്ങള് യാത്ര ഒക്കെ പോകാറുണ്ടോ
ആ യാത്രക്കെ പോവാറ്ണ്ട്. അധികം അമ്മള് കസിൻസിന്റെ വീട്ടുകൾ ക്കൊക്കെ ആണ് പിന്നെ വല്ലാതെ അങ്ങനെ പോർത്തായിട്ട് അങ്ങനെ എടക്ക് എടക്ക് ക്കെ പോവും.
അ എങ്ങോട്ടാ പോവാറ്
ബീച്ച് പോവും അല്ലങ്കി വയനാട് മൈനായിട്ട് പോവല് വയനാടക്കാണ് അധികം ആ ചൊരം കേറി പോകുംഅതാണ് എല്ലാർക്കും ഇഷ്ടം കുട്ട്യാൾക്ക് ഒക്കെ ഇഷ്ടാണ്.
അആ
നാട് ചൊരം കേറി ല്ലങ്ങനെ പിന്നെ ഗുണ്ടൽ പേട്ട പോയി ങ്ങനെ
അ മൃഗങ്ങൾ കണ്ട് വ
ഉം ഉം വയനാട്ട് കൂടെ കേറി പോയാല് ചൊരക്കെ കേറി അവിടെന്നൊക്കെന്ന് ചായൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഗാർഡനൊക്കെ ണ്ട്. അ ഹലോ
ആ ആഹ് ആ കേൾക്കുന്നുണ്ട്
ഉം ഗാർഡനൊക്കെ കണ്ടു പിന്നെങ്ങനെ ഗുണ്ടൽപേട്ടെക്ക് ഇങ്ങനെ പോവും അയിന്റെ എടെൽ ഇണ്ടല്ലോ മുത്തങ്ങ ഫോറസ്റ്റ് ഇണ്ട് അത് കാണാ ഫോറസ്റ്റ്ലൂടെ പോ ഉം മൃഗങ്ങളൊക്കെ കാണാന്
ആ മൃഗങ്ങളൊക്കെ കണ്ട്
പിന്നെ അപ്പുറത്ത്ണ്ട് ബന്ദിപ്പൂര് വയി അങ്ങനെ
ആ
അയിലെ ഇങ്ങനെ പോരും അതാണ് ഏറ്റവും രസം അയിക്കൂടെ പോര നല്ല ഭംഗിള്ള സ്ഥലം നിറയൊക്കെ ഫോറസ്റ്റ് അല്ലേ
ആ ആ അല്ല എന്നിട്ട് മൃഗങ്ങളൊക്കെ കാണാറുണ്ടോ
ഉം മൃഗങ്ങളൊക്കെ കാണാറുണ്ട്
എന്തിനൊക്കെ കണ്ടത്?
ഉം കൊരങ്ങനെ ആന മാന് മാൻനൊക്കെ ഒരുപാട് കണ്ട്ണ് കൂട്ടം കൂട്ടായിട്ട് പിന്നെ വല്യയൊരു വേറൊരു മാൻണ്ട് എന്താ പറ വല്യയൊര്
ആ ഇയാക്കണോ
എന്താപ്പാ അങ്ങനെ പേരെന്താ അറീലാ വലിയൊരു മാനുണ്ട് യാക്കാണ അതിന്റെ പേരൊന്ന് അറിയില്ല മാനല്ലാണും വേറെ എന്തൊരു
തന്നെ ആ ആ
പോത്തു അല്ല അങ്ങൻത്തൊക്കൊരു സാധനം വേ കാട്ടുപോത്തിനെ കണ്ടു പിന്നെ വേറോന്നുണ്ട് ഏ കാ
യാ യാക്ക് തന്നെയന്നെ യാക്ക് തന്നെയാണ്
അയിന്റെ പേര് യാക്കാണോ
ആ അതെ അതെ
ആ എന്താ പേര് അറീലാ
ആ ആ ഒരു വല്യ മ മാനെ പോലെ ഒരു വല്യ ആ ആ
നല്ല ഭംഗിയുള്ളൊര് അവരെ ഒക്കെ കാണുമ്പോ കാട്ട് ന് നമ്മക്കഹ് കാണുമ്പോ ഒരു വേറൊരു ഫീലാണ്
ആ അത് ശരിയാ
ഞമ്മള് യാത്ര ചെയ്യുമ്പോ ആനനെക്കെ ഒരുപാട് കണ്ട്ണ്‌. ആന ഞങ്ങളടുത്തുകൂടങ്ങ ക്രോസ്സെയ്‌താട്ട് വന്ന് പേടിച്ചു പോയി മക്കളൊക്കെ
പെട്ടെന്ന് കാട്ടിലൂടെ പെട്ടെന്ന് വരുമ്പോ
ഇന്നെങ്ങനെ കണ്ട്ണ്. പക്ഷെ അത് റോഡ്ങ്ങട്ട് കടന്ന് വര്നതോർത്തില. അവിടെങ്ങനെ നിക്കേര്ന്നു
ആഹ് ആ
ഇൻ്റെടേല് പെട്ടെന്നാണ്ട് റോഡ് ക്രോസ്സ് ചെയ്യാൻ വേണ്ടി വന്ന് ഒറ്റയാനാവുമ്പോ ഇമ്മക്ക് പേടിക്കണം പറയല്ലേ
ആഹ് അതെ അതെ
ഉം. കൂട്ടാവുമ്പോ ഓല് ഒന്നും ചെയ്യൂല. ഓല് ഞമ്മളട്തക്കങ്ങനെ വരൂല. അത് ഒറ്റക്കായിരുന്നാണും അങ്ങനെ ഒറ്റയാനോളെ കൊറേയെണ്ണം കണ്ട്. ഒര് നാലഞ്ച് സ്ഥലത്ത്ങ്ങനെ ഒറ്റയാൻമാര്ങ്ങനെ നിക്ക്ണ കണ്ടു. പിന്നെ കൂട്ടായിട്ട് ഇക്ക്ണ കണ്ടു കൊരങ്ങനെ കണ്ടു ഇഷ്ടം. മയില് മയിലൊക്കെ ഒരുപാട് കണ്ട്ണ്
മയിലൊക്കെങ്ങനെ പീലി വിടർത്തി നിക്കണത് കണ്ട്ട്ട്ണ്ടോ?
പീലി വിടർത്തി ഇക്ക്ണതും മറ്റേ അല്ലാതെ നിക്ക്ണതും ഒക്കെ കണ്ടു. കൂട്ടായ പോലെ രണ്ടെണ്ണായിട്ട്ങ്ങക്ക് ണതും സിംഹവാല കൊരങ്ങ്കള് നല്ല ഭംഗിയാണ് അയ്ലെങ്ങനെ എടക്കെടക്ക് പോവാൻ തോന്നും. പോയി കയ്ഞ്ഞാലെ
പക്ഷെ അമ്മക്ക് ഇ ര്ന്ന് മടുക്കൂല കാട്ടിലൂടെ ആവുമ്പൊമ്മ ക്ക് എറങ്ങാനും പറ്റില്ലല്ലോ
എറങ്ങാൻ പറ്റൂല ഇന്നാലും അതൊരു രസാണ്. അയ്ലെങ്ങനെ വണ്ടീക്കൂടെങ്ങനെ പോവുമ്പളെ
കാണുമ്പോ അവരുടെ ഒരു ലൈഫ് അയ് അവരുടെ ജീവിതത്തിലെ ഇതിലൂടെങ്ങനെ കാണുമ്പോ അതൊരു രസാണ്.
ടൈം ആണ് അയ്ലങ്ങ് പോവുമ്പോ പിന്നിം പിന്നിം ഇങ്ങനെ പോവാൻ തോ
ആഹ് അമ്മള് എറങ്ങാനൊന്നും പറ്റൂലല്ലോ?
ഏ എ എർങ്ങാനും ഫോട്ടോ എട്ക്കാനും ഫോട്ടോ പിന്നെ മ്മക്ക് കാണാതെക്കെ എടുക്കാ. ഫോറസ്റ്റാര് കണ്ടാലൊക്കെ ഫൈനാണ്. വണ്ടി നിർത്തിയാലൊക്കെ
ആഹ് ആഹ്
ണ്ടി നിർത്താനൊന്നും പറ്റൂല.
ആഹ് അമ്മള് യാത്ര പോയൊണ്ടേ ഇരിക്ക
പോയിക്കൊണ്ടേ ര്ക്കണം വണ്ടി നിർത്താൻ പറ്റൂല ഫോട്ടോ എടുക്ക്‌ണെ കാണാൻ പ റ്റൂല. യമ്മള് എറങ്ങി ഫോട്ടോ എട്ക്കാ അഒന്നും പറ്റൂല. അഹ് കണ്ടാല് ഫോറെസ്റ്റാ ര് പിടിക്കും
ആഹ്
പിന്നെ അവിടെ കൊറേ പച്ചക്കറി ത്തോട്ടങ്ങളൊക്കെ ണ്ടല്ലോ. പച്ചക്കറി ഇണ്ടാക്കണോ ഗുണ്ടൽപേട്ടേല്
ആഹ് അവ്ടെ അധികും വത്തക്കല്ലെ ൺ ണ്ടാവല്
വത്തക്ക അല്ല എല്ലാകൃഷികളുണ്ട് നമ്മൾ പോവുംമ്പക്കേ പചനിന്ത് കാണും സൂര്യകാന്തിതോട്ടങ്ങൾ കാണും പിന്നേ തക്കാളി ക്യാരറ്റ് കാബേജ് കൃഷി അതൊക്കെമ്മള് കാണത്ണ്ട്
അവിടിനിങ്ങട് ബ ബത്തക്കേക്ക വാങ്ങീടുണ്ടോ
ആഹ് ബത്തക്കകൊക്കെ വാങ്ങാറിണ്ട് ബത്തക്കക്കെ വാങ്ങിയ മ്മളെപറ്റി ക്കപ്പെടും ബത്തക്കൊന്നും ഞമ്മള ഇങ്ങട്ട് വരുന്നതിന് ഇതില്ല ഒരു കളറ് കുത്തിവച്ചാണ്ടുള്ള ചോപ്പ് കളറൊക്കാക്കിയാണ്ടെ നല്ലോണം സ്രെധിക്കണം കഴിഞ്ഞറാശങ്ങള് പോയപ്പൊ വതക്കക്കെ പായിപ്പോന്നു ശെവെടത്തും എത്തിനോക്കുമ്പൊ ഒറ്റൊന്നിലും ഒറ്റൊന്നുവാവത്താന്ന് തോന്നണ്ട് മൂത്തിട്ടില്ലാന്ന്തോന്ന്ണ്ട്
മൂക്കാത്ത ബത്തക്കാര്ന്ന് ഉം
ചെറിയൊരു മധുരൊള്ളു
ആഹ് ആഹ് കാംമ്പൊകെ കൊറവാരിക്കൂല്ലെ
ഇല്ല കാമ്പുണ്ടാവും പക്ഷേ കളറൊന്നുണ്ടാവൂല്ല വെള്ളകളറായിട്ട് മധുരം കൊറവായിട്ടെ എനക്കത്ര ടേസ്റ്റായ് തോന്നീല്ല ന്തക്കെ വാങ്ങു പച്ചക്കറി വാങ്ങിക്കൂ പച്ചക്കറിക്കൊക്കെ നല്ല വെലക്കൊറവുണ്ടാവും
നല്ല നല്ല ഫ്രഷ് സാധനം കിട്ടും ട്ടുല്ലല്ലേ
ഉം ഉം അയിനൊക്കെ നല്ല വെല കൊറാവിണ്ടാക്കും ക്യാരറ്റ് ബീറ്റ് ബീറ്റ്റൂട്ട് ക്യാബേജ് അങ്ങൻത്തൊക്കെ നല്ലോണം വാങ്ങി പ്പോ അയ്നൊക്കെ നല്ല വിലകുറവ്ണ്ട് അപ്പൊ അതൊക്കെ വാങ്ങി പോരും. പൊന്നേ കഴിഞ്ഞ പ്രാവിശ്യം പോയപ്പോക്കെ പിന്നെ സൂര്യഗാന്ധി തോട്ടണ്ട് അതൊക്കെ ങ്ങനെ കാണാ
അവിടെ എറങ്ങി അവിടെ എറങ്ങി ഫോട്ടോക്കെ എടുക്കാ ഉം
നല്ല നിരന്ന സ്ഥലം മാതിരി ആണ് അവിടെ ഒരു കുന്നു കുണ്ടും അല്ല കുന്നു ഇതൊന്നുമില്ലാതെ നിരന്ന് നിക്കണ കാട് തന്നെ ഫുൾ നിരന്ന് നിക്കണ
അവിടെ ഈ നമ്മള നാട്ടിലത്തെ പോലെ തെങ്ങൊക്കെ ഉണ്ടോ
തെങ്ങില്ല
ഉം ഉം
തെങ്ങ് നമ്മള് എവിടേം കണ്ടീല്ല, ഇനി എവിടേങ്കിലും ഇണ്ടോച്ചാല് കേരളത്തിലാണ് തെങ്ങിള്ളത്, കേരളം കഴിഞ്ഞാ പിന്നെ തെങ്ങിൻ്റെ ഇത്
വയനാട്ടിട്ടുണ്ടാവുല്ലോ പഷേ മറ്റെ ഗുണ്ടൽ പേടൊക്കെ
ഉം അവിടെയല്ല വയനാട്ടിലൊക്കെ ഇണ്ട്
ആഹ് ബന്ദി പൂരും മറ്റത് നമ്മള് തമിഴ്നാടും കർണ്ണാടക ബോ കർണ്ണാടകൊക്കെ എത്തിയെല്ലോലേ
ആഹ് ആഹ് അതിൻ്റെയൊക്കെ ബോഡറാണ്. അദ്യം തമിഴ്നാട്ക്ക് പിന്നെ കർണാടകയ്ക്കാ പിന്നെയും തമിഴ്നാട്ക്ക് കടന്നിട്ടാണ്
നമുക്ക് ഏതായാലും മൂന്ന് മൂന്ന് സ്ഥലം കാണാം മൂന്ന് സംസ്ഥാനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം
അടുത്ത് കൂടെ പോവാ ഫോറസ്റ്റ് കർണാടകന്റെ ഫോറസ്റ്റും തമിഴ്നാടിന്റെ ഫോറസ്റ്റും കേരളത്തിന്റെ മൂന്ന് ഫോറസ്റ്റ് ഏരിയയും അവിടെ
ഈ ബന്ദിപൂരിലാണല്ലോ അധികം കടുവകളൊക്കെ കാണാറ് കടുവകള് കണ്ടിട്ടുണ്ടോ
കടുവേനെ കണ്ടിട്ടൊന്നുല്ല
ഉം
ടൈഗർ റിസർവ് കേന്ദ്രംന്ന് പറയുന്നൊക്കെ പക്ഷേ അവിടെ കണ്ടിട്ടുന്നില്ല പിന്നെ അവിടുന്ന് വേറെ ഒരു വണ്ടി ഇണ്ട് തോന്നുന്നുണ്ട് കാട്ടി കൂടൊക്കെ പോവാനുള്ള നമ്മളാണ്ടി ആഹ് ആഹ് അയിലൊക്കെ ആൾകാർ പോകലുണ്ട് ഓല് കാണലിണ്ടോന്ന് അറിയില്ല അത് പിന്നേം കാട്ടിൽ കൂടി പോവുവാറങ്ങി
ഉള്ള് ഏരിയയിലൂടെ പോം
ൻ്റെ വണ്ടി ആണ് അപ്പപ്പിന്നെ ഓല് അയില് നിർത്തി നിർത്തി നിർത്തിയിങ്ങനെ എല്ലാം കാണിച്ചൊടുത്താണ് പോം പശേ ഞമ്മളെ സ്വന്തം വണ്ടിയിൽ പോകുമ്പം അവിടെ നിർത്താൻ പറ്റൂല ഓല വണ്ടി നിർത്തണേന് കുഴപ്പല്ല ഓലയിൻ്റെ ആൾക്കാല്ലേ ഞമ്മളെ വണ്ടി അവിടെ എവിടേം നിർത്താൻ പറ്റൂല്ല
നിർത്താൻ അതിനുള്ള സജീകരണങ്ങൾ ഒക്കെ ഉണ്ടാകും
ഉം ഉം
കാട് നല്ലോണ. അറിയാലോ
ഉം ഉം
നമ്മളിപ്പം നാട്ടിന്ന് പെട്ടെന്ന് കാട്ടിക്ക് എത്തുമ്പം നമുക്കറിയില്ലല്ലോ എന്താന്ന് അവിടുത്തെ സ്ഥിതിന്നുള്ളത്
വലിപ്പം സ്ഥിരയിട്ട് അവിടെ നിന്ന്
അവടെ അവിടെ ജീവി ക്കുന്നോൽക്ക് അവിടുത്തെ കാലാവസ്ഥേം അവിടുത്തെ മൃഗങ്ങളെ കുറിച്ചുക്കെ അറിയാലോ
മ് എതിലെ വരും എയ്ലെ പോവും എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം നമക്ക് അതൊന്നും
ഉം എന്നാ ശരി ഒ കെ
ഉം ഓകെ
ഉം